ഹലോ
എന്തൊക്കെയ വർത്താനം
എന്തൊക്കെ ടാ നല്ല വർത്താനം എന്തൊക്കെ അന്റെ വർത്താനം
സുഖം കൊറേ ആയല്ലോ ഇപ്പൊ കണ്ടിട്ട്
ആഹ് ഓരോരോ തിരക്കൂടി പെട്ട്
ഉം ഞാനിങ്ങനെ ഇന്ന് ഞാനിങ്ങനെ നിന്ന ഇന്നലെ രാത്രി സ്വപ്നത്തി കണ്ട് അപ്പ ഇങ്ങനെ വിളിച്ചു നോക്കിയത അന്നാ
ഏഹ് ഞാൻ ചങ്ങായി ആകെ പെട്ടോയി
എന്തേ
വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി ഇന്ന് രാവിൽ മുതല് വർക്ക്‌ഷാപ്പിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതല് ബൂണ്ക്കല്ല വണ്ടിന്റെ ബ്രേക്കിന്റെ ഡിസ്ക് പോയി അത് വാങ്ങിക്കൊടുന്ന് അത് ഫിറ്റ് ആക്കി പിന്നെ അയിന്റെ എന്താ അങ്ങനെയ്മെ അല്ലാറ ചില്ലറ പണിയാള്ണ്ട് ണ്ടായിനു അങ്ങനെ അതിന്റെ പിന്നാലെ ന്ന് ഫുള്ള് അങ്ങനെ നടന്നു.
ഏ ഞാന്നാ ഇനി സ്വപ്നം കണ്ടത ന്നെ ണോ? ഞാനി ചിങ്ങനെ വണ്ടി പോയി കാണ്ട് വീക്ണ്ടാ കണ്ട്.
പടച്ചോനെ അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കാണല്ലേ? മച്ച.
ഏ അല്ലെങ്കിലേ ഇപ്പൊ ഒരു ബുകല്ന്ന് ഇപ്പൊ നീച്ചിട്ടൊള്ളു. നിച്ച്, ബുകാ വയ്യ
ആഹ്‌
രണ്ട് മാസം മുമ്പോണ് പൊന്ന് വീണ് കാണ്ട് ഞാൻ തല പൊന്തിച്ച് ഇപ്പണ് പൊന്തീറ്റൊള്ളു.
മ് വണ്ടിയാവുമ്പോ പിന്നെ വുകൊക്കെ ചെയല്ലോ?
മ്, എല്ലാരും പറണ്. ഇച്ച് കൊർച്ച് സ്പീഡ് കൂടുതലാണ്. നൊ
ആഹ്‌ ഞാനിപ്പോ, ഇന്ന് ഇങ്ങനെ ഇന്നലെ ഇന്ന് രാത്രി കൊർച് നേരം വയ്കീന് കളിയൊക്കെ കണ്ട് കാണ്ട് ഇങ്ങനെ കെടന്നപ്പോ?
ആഹ്‌, കളി തീജ്ജ് കളി. ട്ടോ ഒരു രക്ഷി ഇല്ല. ജർമ്മനി ജയിച്ചുന്നാര്തീ. ജെർമ്മനി പൊട്ടി. നെതർ നലാൻഡ് ജയ്ചൂന്നര്തി നെതർലാൻഡ് പൊട്ടി. ബ്രസീല് തോൽക്കുന്നു കരുതി. ബ്രസീല് ജയിച്ചും കരുതി.
ബ്രസീലന്റെ ആദ്യ പോതിത്തെ കളി കണ്ടിട്ടുള്ളേന്, എന്നിട്ട് ഞാൻ ഒറങ്ങീന്
ആഹ്‌
പിന്നെ, രാവിലെ നീച് നോക്കിയപ്പോ ഞാൻ നീച് കറക്റ്റ് സമയത്ത് നീച്ച് ഞാന്. നീച്ചുമ്പ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റ് ലേന് ജർമ്മനി
ആഹ്‌
മ് അപ്പ ഞാൻ ഷൂട്ട്‌ ഔട്ട് ക്കെ കണ്ട് ‌. ഏതായാലും മൂഞ്ചി തിരിഞ്ഞ്.
ഏ എന്തായലും അങ്ങനെ പോയി. ഇന്നല് ത്തെ ദിവസം ഇന്നലെ രാവിലെ ഫുള്ള് ചെർക്കന്മാരപ്പം കറങ്ങാൻ പോയി.
ഏഹ്‌
ഇന്നലെ, ഞങ്ങളിവിടെ ഞങ്ങളെ അവിടുന്നൊര്. ര് പത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം പോയിട്ടരു. റ്റ് സ്‌പോട്ട്ണ്ട്. ഡേഞ്ചർ സ് പ്പോട്ടാണ് ആരും, അങ്ങനെ പോവലില്ല. അപ്പോ, ഞങ്ങള് വെറുതെ അയിന്റെ മേലെ കയറിപ്പോയി. ഇന്നെലെ കേറിന് മുതലായി. ഞങ്ങള് അഞ്ചാള്
ഏഹ്‌
ഞങ്ങള്ക്ക് ഇന്നലെ കേറീന് മൊതലായി. അയിതിനാലെ, ഇന്ന് പനിക്കും ചെയ്തു. ആകെ തീരുമാനാവു ചെയ്തു.
ഹമ്, അയിന്റെ ബാക്കിയാണ് ഈ, വണ്ടി കേടന്ന.
ആഹ്‌, ചങ്ങായി. ഇന്നലെ അത്, എന്താ. അത് ഇന്റട്ന്ന് പറ്റിയതാണ്. ഇന്നലെ ഓഫ് റോഡ്, റോഡാണ്. ആരും, അങ്ങട്ട് പോ ആൾക്കാറഞ്ഞു. പോണ്ടാർന്നു.
ഉം
ഏ, ആ, റോഡും കാര്യങ്ങളും ശരില്ല അങ്ങട്ട് പോണ്ടാന്ന്പറഞ്ഞു. ഞങ്ങള് പിന്നെ എന്താട്ടി. പിന്നെ ഞമ്മളെ പ്രായത ല്ലേ?
ആഹ് ഉം
അയില് ഞങ്ങള് ഇന്നലെ കൊത്തിപടിച്ച് കേറി കേറിപ്പോയി വണ്ടി പോണോടത്തറ്റം പോയി പിന്നെ അവിടുന്ന് നടന്നു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നടന്നു പക്ഷെ ഞങ്ങക്ക് പോയിനു മൊതലായിട്ടോ ലാഭായി മല കോട മഴാ ഫുള്ള്ണ്ടായിന് എല്ലാതുണ്ടായിനു എല്ലാം മിക്‌സേനു ഏഹ് അയിനാലെ ഇന്റെ ഫോണും തീരുമാനായി
ഏഹ് അഎന്താ പറ്റി
അഹ് വള്ളംകേറി സർവീസ് കേ ഇഞ്ഞിയൊ ചാർജർ കേടന്നു പുതിയ ചാർജർ വാങ്ങി
മൊത്തത്തിലൊരു ശകുനേണല്ലോ ഇപ്പൊ രണ്ടീസാ
ആഹ് ചെങ്ങായി ഒരാഴ്ചായിട്ട് വെറും ശകുനാ ഹോസ്പിറ്റല്കേസ് ഫോണ് കേടന്നു ഒപ്പൊ വണ്ടി കേടന്നുആകെ ഒരുഷോകാണ്
ഉം ഒക്കെ റെഡിആട്ടെ
ഉംഎന്താപന്റെ പാട് എന്താ അന്റെവർത്താനം
പസ്സിൽ ഞാന്പ്പോ അങ്ങനെപോണ് ഞാപ്പന്ന്ൻക്ക് പൊന്നാനില് ക്ലാസ്ണ്ടേന്
ഏഹ്
ഇപ്പോ രാവിലാ ഇവിടുന്നൊരു പത്ത് മണിക്ക് എറങ്ങീറ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആരണ്ട് മണിക്കൂർ യാത്ര അത് കഴിഞ്ഞിട്ടവടെ ചെന്ന്ട്ട് ക്ലാസ് മൂന്ന് മണിക്കൂറിൻ്റെ ക്ലാസ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങ ട്ട് നാല് മ രണ്ട് മണിക്കൂർ യാത്ര മൊത്തത്തില്മൂന്ന് മണിക്കൂർ ക്ലാസ്ന് ഞാൻ നാല് മണിക്കൂർ യാത്രയ്യണം
ആഹ്
ഉം അര്പട്കഴിഞ്ഞ്പ്പോ കേറിറ്റൊള്ളു
ഉം അങ്ങനെപോണുലെ
ഉം
ഉം
എന്താഞ്ഞിപ്പന്റെ ഭാവി പരിപാടികളൊക്കാ
ഭാവി പര്പാടിഎന്താ എത്രേച്ചിട്ടാപ്പ നാട്ടില്ക്കാ എവിട്ക്കേ പൊറത്ത്ക്കെന്തേലും നോക്കണം പാസ്പോട്ടിന് വെല കൂടിയോ അപറീണേ കേട്ടിനല്ലോ
ഇപ്പോ രണ്ടായിരത്തഞ്ഞൂറ് ആക്കാണ്പ്പോ ആഹ് ഒന്നാന്തി മുതല് അങ്ങനാക്കാണ് തോന്ന്ണ്
ആഹാ ഞാപ്പൊ കൊടുക്കണന്നെരുതീന്നു ഇൻ്റെ പാസ്പോർട്ടിന് കൊടുക്കണന്നെര്തീന്നു ഞാൻ പിന്നെ മറന്നു അയിന്റെടീലാപ്പോങ്ങനണ്ടായത് ഹോസ്പിറ്റല് പോ റ്റേത് മറിച്ചതറകഞ്ഞ്ങ്ങാന് ഏഹ് അയിന്റെ കൂടന്ന്ട്ട്
ഇപ്പാ നേരെ ഗൾഫ് ഗൾഫ് ഇപ്പഅയിന് അത്രത്തോള ആശ്രയിക്കാപറ്റോന്നുള്ളത് സംശയാണ് അവിടുത്താ ഇപ്പത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ നമ്മുക്ക് അത്ര അനുകൂലല്ല അതാ യുദ്ധ ഭീഷണീം ഏശൊക്കെ തീരുമാനായിക്ക്ണങ്കിലും ഉം ഭാവി ന്നോളണ്ടാവുന്ന് പറയാപറ്റൂല്ല
ഞമ്മളെ നാട്ടില് ഞമ്മക്കെന്ത് പണിയാകിട്ടാ
അത് സംശയാ അത് പിന്നെങ്ങനാ പഠിച്ചു നേടണ്ട പണികള്ണ്ട് അത് കൊറച്ച് പഠിക്കണം ഹാ അല്ലാഞാല്ഉം ഒരു സ്ഥിരവരുമാനം നമുക്ക്
ഞമ്മളതൊക്കെ എങ്ങനെഅറിയോ ഇഞ്ചെകാര്യം ഞാൻ പറഞ്ഞേരാ കൊറച്ച്പഠിച്ചാ വല്ല്യേ പണി
ആഹ് ആഹ് പഠിക്കാനാണെ വയ്യേനും ഇന്നാലാണെ നല്ല പണിവാണേനും
അങ്ങനത്തെന്തേലും കിട്ടോനോക്കാണ്
ആഹാ ഞാനിങ്ങനാ ഗവൺമെ ജോബ് ജ് ഗവൺമെൻറ് ജോലിയാള് എന്തേലൊക്കെ നോ ക്കണംന്ന്ണ്ട്ൻക്ക് ഞാനങ്ങനെ അയി ജസ്റ്റ്ങ്ങനെ അയിന് തയ്യാറാവ്ണ്ട് ആഹ് അപ്പൊങ്ങനെള്ള ഉം അറിപ്പളൊക്കെങ്ങെ
പിഎസ്സി കിട്ടിയാലായി ച്ചിലായി പി എസ്സി ക്ക് ട്രൈ ചെയ്തു ഫസ്റ്റ്ത്തെപാളി ഇഞ്ഞി രണ്ടാമത്തെ നോക്കണം
ആഹ് അതെ അതെ നമ്മള്കൊറച്ച് നമ്മളിപ്പോരുഒരു വർഷംആരാ ഒരുമാസം നമ്മളൊന്ന് മേനെകെട്ടിരുന്നാല് നമുക്ക് പിന്നെ നമ്മുടെ ലൈഫ് ടൈം എന്താണ് ഹ് സെറ്റിലാവും
ആഹ് അത്മേനെക്കടണം അയിന്നിക്കണം.
ആഹ് അതന്നെ അയിന് വേണ്ടിയാണ് മാറ്റിവെക്കണം എന്നാലേനമക്കെന്തേയ്യാം സിമ്പിളായി
വേറെല്ല പരിപാടിയോളോക്കെ ഒയിവാ വാക്കണം കളി ഒയിവാക്കണം നമ്മളെ ബാക്കിള്ള കുതിരകളിയും കാര്യങ്ങളൊകൊയിവാക്കണം പഠത്തത്തിനായിട്ട് നിക്കേണ് അയിനായിട്ട്നി ക്കണെങ്കിനമക്ക് ഒര് ആറുമാസം കൊണ്ട് പി എസ് സി കിട്ടായികല്ല
അതെ അതെ
ആഹ്
ഓനമ്മള് നോക്കുമ്പത്ര വല്ല്യ നമ്മക്ക് വിചാരിച്ചാകിട്ടാവുന്നേഒള്ളൂ
സീരംന്നെല്ലെടാ പി എസ് സി ത്രക്ക്കേതിയെടോന്നുല്ല എന്താപുള്ളിക്ക്ഇകേകോസ്റ്റ്സ്റ്റേൻസാണ് ഞാനൊരു വട്ടം എഴുത- പറയേണ് ഇച്ചന്താചാല് ഫുള്ള് ജീകെണ് നമ്മള്ബേസിക് കാര്യങ്ങള് പത്താംക്ലാസ് എട്ടാംക്ലാസ്ഒമ്പതാം ക്ലാസ് ആഒരുലെവലിലെബേസിക് കാര്യങ്ങളി ല്ലേ ജികെ ക്വസ്റ്റ്യൻസ് വരണത് ഡയറക്റ്റ് അല്ല ഉള്ള്കൂഡില്ല ജി കെ ക്വസ്റ്റ്യൻസ് ഉം അങ്ങനെ സംഭാണ് അയില് പള്ട്ട് ഇപ്പൊരയിഡിയണ്ട് ഇനിനോക്കണം ഒന്നും കൂടിട്രൈയ്യണം ന്നിട്ടും പോയാ പിന്നെ കൊറച്ചയിഞ്ഞിട്ട് പിന്നെന്നൂടിനോ
ജി ഏയ്‌തിനോ ഏത് ഏത എക്സാമിനാ എഴുതിയത്
ഞാന് സിവില്
ഓഹ് ഓക്കേക്കേ ഞാനിപ്പോൾ വില്ലേജ്അസ്റ്റൻറ് വില്ലേജ് ഫീൽഡ്അസ്റ്ററ്ണ്ടല്ലോ ഒരു വി എസ്സെ എന്ന്റിഞ്ഞൊരു അഡ്ഫിഷൻ അയിന് പപേക്ഷിച്ചിട്ടക്ക്ണ്
ആഹ്
അതിഞ്ഞിപ്പോൾ ഈസെപ് റ്റംബറിലോ ആയിറ്റ് അയിൻ്റെ എക്സാാം പരീക്ഷനടക്കുന്ന് പറഞ്ഞക്ക്ണ്
ആഹ്ആഹ് ആഹ് അങ്ങനല്ലേ ഞാനിപ്പോ എങ്ങനെയെലക്കേജയിച്ച്
ജോലി സാധ്യതകള്പ്പോ നമ്മളെ ചുറ്റുവട്ടം തുണ്ട് പക്ഷെനമ്മളൊന്നും അറിയണന്നില്ലന്നുള്ളൂ ആഹ് അതെ അതെ
ആഹ് പിന്നെപ്പോ നമ്മക്ക് പ്രൈവറ്റ് പണികള്നോക്കണന്ന്ണ്ടെങ്കി നമ്മളെനാ നമ്മള്ക്ക് പണിയെളില്ലനമ്മടെ നാട്ടിത്തെപണിയാളൊക്കെവേറെ ആൾക്കാര്കയ്യെറിും ഞമ്മക്കിനി വാറ നാട്ട് പോയി പണി ഇട്ക്കണ്ട അവസ്ഥേണ്
അതെ അതെ പോയ നമ്മള് പ്പോ ഉത്തരേന്ദ്യേന്നൊക്ക ഒരുപാട് പേര് ഇങ്ങട്ട് ആശ്രയിച് വര്ണ് ണ്ടല്ലോ അതവാ ഓൽക്ക് പ്പൊ ഓലപ്പോരു എന്ത്ന്ന് ഞമ്മളിപ്പ ദുബായി്ന്ന് പർഞ്ഞ മാതിരിയാണ് ക്ക്ണ് ഓൽക്ക് ഇപ്പ ഞമ്മള കേര്ളം കാര്ണം ഇപ്പ ഞമ്മള് ങ്ങനെ നോ ക്ക്യാ മൻസ്സിലാവു ഓല അവ്ടെ ഒരു ദിവസം മൊത്തമായിട്ട് വർക്ക്യ്താല് ഓൽക്ക് മുന്നൂറ് നാന്നൂറ് ഒക്ക കിട്ടോള്ളൂ ഇപ്പൊ ആസാമ് ബംഗാള് ഭാഗങ്ങൾലൊക്ക ആ സമയം ഞമ്മള് കേരളത്തിലാവുമ്പോ തൊള്ളായിരം കൊർഞ്ഞാണ്ട് കൊടുക്കൂല തൊള്ളായിരം മിനിമം കൊടുക്കും അത്
ഏ തൊള്ളായിരം മിനിമം ചെലവും പിന്നെ ഓല വണ്ടി പൈസിം റൂമിന്റെ പൈസിം എല്ലാതും ഞമ്മള് കൊടുക്കണം
ആ അപ്പൊ ഓൽക്കതൊരു സുഖാണ്
ആ അയന്നെ അതേപോൽ തന്നെ ഞമ്മക്ക് ഞമ്മക്ക് ഗൾഫ് പോയി കഴിഞ്ഞാല്
ഞങ്ങക്ക്
ഞമ്മക്ക് പൈസ കിട്ടണന്നൊള്ളി ഞമ്മക്ക് ഞമ്മള അവ്ട്ത്തെ ചെലവും കാര്യങ്ങളും വെച്ച് ഞമ്മള് ഏകദേശം നാട്ടില് എന്തേലും ചെറിയൊരു മെച്ചം ഇണ്ടാവുന്നോള്ളു
ആ ഞമ്മക്ക് ഇങ്ങെനെ നോക്കിയാ മൻസ്സിലാവും ഞമ്മള് ഇപ്പോ ഈ ദുബായിലും ഗൾഫ് രാജ്യങ്ങളൊക്ക പോയി നിക്കന്ത ആൾക്കാര്ക്കും അത്തരത്തില് സാലറി കിട്ട്ണ്ട ആൾക്കാര് ഇവടേം അതുപോലെ സാലറി കിട്ടണ്ട അഴിന്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം ന്ന് പർഞ്ഞാല് അവടെ പോവുമ്പ ഞമ്മളെന്തയ്യും ഞമ്മളെ ഒരുപാട് ചെലവുകള് കോറയും പിന്നെ അതുപോലെ തന്നെ ഈ ഗൾഫാരെ കാ കാണിക്കല്ണ്ടല്ലോ ഇപ്പൊ മാസ ഒരു നിശ്ചിത സുക തുക അപ്പ ഒരു പതിനായിരോ അല്ലെങ്കില് പതിനയ്യായിരോ നാട്ടിലേക്ക് അയക്കും ബാക്കി അവര അവടെ സേവ് ചെയ്ത് വെക്കും പക്ഷെ ഞമ്മള് ഈ നാട്ടില് നിക്കുമ്പള് ഒരു പ്രശ്നന്ന് വച്ചാല് അത് ഞമ്മളെ ഈ ദിനേനള്ള ചെലവുകൾ ഇണ്ടാവുമ്പോ അത് ഇങ്ങനെ ഞമ്മളെ ഒര് ഇതീന്ന് ഇങ്ങനെ കൊർഞ് കൊർഞ്പോയി അവസാനം എന്ത് സീറോ ബാലൻസ് ആയി മാറാന്ന് ഇള്ളാണ്
അതെ അതെ അതെ ആ ഒരു വ്യത്യാസ്ത്തിനേ ഒള്ളൂ കാര്ണം ഞമ്മള നാട്ടിലാവുമ്പോ ഞമ്മക്ക് ചെലവ് കൺ്രോൾ ചെയ്യാൻ ക ജൂല ഒന്നുല്ലങ്കിലും ഒപ്പല്ല ഒരു നാലഞ്ച് ആൾ ക്കാര് ഇണ്ടെങ്കി ചെലവ് സേവിങ്സും കാര്യങ്ങളൊക്ക കണക്കന്നെക്കാരം
ആ ഞമ്മള്പ്പോ ഒന്ന് കൂട്ടുകാരായിട്ട് മന്തി കഴിക്കാം പോവേ അല്ലെങ്കില് ഇപ്പ ഞമ്മള് ദിവസം ഞമ്മള്
ഞമ്മള് അവടെ ആണെങ്കില് ഞമ്മക്ക് അഴിന് തോന്നൂല കാരണം ഒപ്പ ആരുല്ല നേര പണിയെട് ക്ക രാവില പണി ഇട്ക്ക വൈന്നെരം ഒന്ന് കട്ന്ന ഒർങ്ങ പിന്നിം പണി ഇട്ക്ക അയില് എനിക്ക് എന്തേലും പൈസ ലാഭം കിട്ടുമ്പ ഞമ്മളൊന്ന് ശേ സേവ് ചെയ്യാ ന്നട്ട് ഒരുമിച്ച് കൊർച്ചര് സംഖ്യ ആവുമ്പ ഞമ്മള് നാട്ടിക്ക് വര അത് ദൂർത്തട്ച്ച പിന്നിം പോവാ ഇതന്നല്ലെ ഇപ്പൊ പണി നേരെ മർച്ച് ഞമ്മളെ നാ ലാവുമ്പം ഞമ്മള് എന്നും പണി ഇട്ക്കേണ്ടി വരും ഞമ്മക്കൊര് ഇതും കിട്ടൂല ആ ഒരു വ്യത്യാസം അതെ
കാറ്ററിങ് ആയിട്ടും അങ്ങനെ മറ്റോ പാർട്ട് ട്ടൈം ജോബായിട്ട് ഇപ്പൊ കൊറെ ആൾക്കാര് ഇങ്ങനെ നോക്കുന്നുണ്ട് ലെ
ആ അതേപോൽ തന്നെ പ്പൊ മറ്റൊല അവസ്ഥി ഇത്തരെന്ദ്യേന്ന് ആൾക്കാര് വര്ന്ണ്ട് പർഞ്ഞിലെ ഏ ഓല് ഇവടെ വര്നു കൊർച്ച് സേവ് ചെയ്യ്ണു നാട്ട് പോണു പിന്നിം വര്ണു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
എന്താ അങ്ങന പോണു അങ്ങനെക്കെ കേക്കറം ഓരോ തിന്റെ ഇതൊക്കെ
ഉം അതെ അതെ നമ്മള് പിന്നിം സംസാരിക്കാഞ്ഞ കോറെ സമയം കോ കോറെ നേരം സംസാരിക്കണ്ടി വരും
ഞാൻ എന്തേലും കുളിച്ചട്ടോ ചെറിയൊരു തിരക്കിലാണ്
ആഹ് അതെ ശരി ശരി എന്നാൽ
ഓക്കെടാ ഉ